ആഹ് കേക്കാം കേക്കാം അങ്ങോട്ടേക്ക്‌ കേക്കത്തില്ലേ?
ആഹ്
ഉം ചോറൊക്കെ ഉ അതേ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് നല്ല വെയിലായിരുന്നു വെയില റ്റത്ത് പിന്നെ ഇന്ന് അലക്കിയിട്ട തുണി എല്ലാം ഉണങ്ങി അതെല്ലാം എടുത്തോണ്ട് വന്ന്. ആഹ് സാധാരണ എന്നും മടക്കിയ എടുക്കുന്നെ ഇന്ന് വെയിലത്ത് നിന്ന് മടക്കണ്ടല്ലോന്ന് ഓർത്ത് മടക്കാതെ എടു ത്തോണ്ട് വന്നിട്ട് ദേ ഇനി മടക്കണം ഒന്ന് ബെയ്‌സെനി മടക്കി വെക്കണം.
ഉം
അപ്പൊ കൊച്ചു വന്നപ്പോ കൊച്ചിന് കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞ് മാങ്ങാപ്പഴം ചെത്തി കൊടുത്തത് കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് വേറെ എന്തേങ്കിലും മതിയെന്ന് പറഞ്ഞ് പിന്നെ ചോറ് കൊടുത്ത്‌ ഏഹ് മറ്റേ ചെമ്മീൻ ഉണ്ടായിരുന്നു ചെമ്മീൻ പൊരിച്ചതും കൂട്ടി. ചോറ് കൊടുത്ത് തന്നെ കഴിച്ചിട്ട് ദേ ഇപ്പൊ ടിവിയും കണ്ടോണ്ടിരിക്കുന്ന്.
ആഹ് ചെറുത് വന്നില്ലേ
ത്തിരിക്കുവായിരുന്നു ആഹ് ആഹ് വന്നു വന്നു വരവും കഴിഞ്ഞ് കഴിക്കലും കഴിഞ്ഞിട്ട് ഇപ്പ ഇരിപ്പുണ്ട് ഇനി. ആഹ് ഇപ്പൊ വരും ഇനി അടുത്തത് എന്താ ഉള്ളെ കഴി ക്കാൻ എന്താ ഉള്ളേ ആഹ്
ഓ
എന്താ ചോദിക്ക ഇപ്പൊ ഇപ്പൊ ചോയിക്കും ഇനി അടുത്തത് എന്താ ഉള്ളെന്ന് പറഞ്ഞ് ചോദിച്ചോണ്ടേ ഇരിക്കും ഇനി
ആഹ് പിള്ളേർക്ക് അങ്ങനെയാണെ
ആഹ് ബേക്കറി ആയിട്ടൊന്നും മേടിച്ചു കൊടുത്തില്ലാ ഇന്ന് ഏഹ്
ആഹ് എപ്പഴും കഴിച്ചോണ്ടിരിക്കണം പിള്ളേർക്ക് ഞങ്ങളിവിടേം അങ്ങനെ തന്നെയാ. ഒരുത്തനിക്ക് അങ്ങനെ
എന്നും അത് ഒരു രസല്ലേ ടിവിയും കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു പ്രത്യേകിച്ച് അങ്ങനെയല്ലേ.
നന്നാവുവോ ആരും അത് നന്നാവുകയില്ല എല്ലാം മെലിഞ്ഞ് ഒലിഞ്ഞിരിക്കുകയും ചെയ്യും ഏത് സമയോം
ടിവി കാണുമ്പോഴേ മക്കൾക്കൊരു ഭയങ്കരൊരിതാ
എന്തായലും ബിങ്കോ ആയിട്ടും ആഹ് എന്താ മാറ്റെലെനെ കൂട്ട് അങ്ങനത്തെ കൊറെ ഐറ്റം ഉണ്ട് ഇപ്പ പിന്നെ തക്കാ ആ ഇതിന്റെ ബിസ്ക്കറ്റ് നല്ല ബേക്കറി ഇട്ടലണ്ട് ടൊമാറ്റോയുടെ രുചി വരുന്ന ഒരു മുറുക്കില്ലേ അത് വേണ്ടാന്ന് പറയണ ഇപ്പം അതൊക്കെ ഇഷ്ടയിരുന്നു ഹലോ കേൾക്കല്ലേ ഹലോ ഹലോ കേക്കുനില്ലേ